ഉം
കേക്കാവോ
പറഞ്ഞ കേട്ടോ കേൾക്കാവോ പറഞ്ഞോ പറഞ്ഞോ ഈ ആ പിൻ ഏആ പറഞ്ഞോ
ആഹ് ആഹ് ഇപ്പം നമുക്ക് പാചകത്തിനെ പറ്റി സംസാരിക്കാം.
ആഹ് ആഹ് ഹാ
ആഹ് ഏറ്റവും കൂടുതല് പാചകം ചെയ്യാൻ ഇഷ്ടുള്ള വിഫവം ഏതാ
എനിക്ക് യേറ്റവും കൂടുതല് പാചകം ചെയ്യുന്നനിക്ക് രസവാണ് ഏറ്റവും കൂടുതല്ഇഷ്ടം
രസൊ അല്ലേ പെട്ടന്ന് പണി തീർക്കാ
പിന്നെ ബാക്കിയെല്ലാം ഇഷ്ടവാ പിന്നെ പെട്ടെന്നൊര് തട്ടിക്കൂട്ട് അതാണ് രസം
ഞാൻ രസോണ്ടാക്കി കഴിഞ്ഞ ണ്ടല്ലോ രണ്ടു ദിവസത്തേക്ക് പിന്നെ പ്രശ്നമാ
അത് ശെരി
ഇത് നല്ല എരിവായിരിക്കൂന്നെ
ആഹാ എരുയൊക്കെ കൊറച്ചിട്ടാ മതി നേർമയായിട്ടെടുക്കണം
ആഹ് ഹാ
ഇപ്പ കേൾക്കാലോ അല്ലേ
എ ആഹ് കേക്കാ കേക്കാ പിന്നെ വേറെന്നൊക്കെയ കറിയള് ഉണ്ടാക്കുന്നത്
പിന്നെ കറികളുണ്ടാക്കുന്നത് മീൻ കറി വെക്കും
പിന്നെന്തെങ്കിലൊക്കെ തോരന്
ആഹ് ഞാൻ തോരനെക്കാട്ടിലും കൂടുതൽ മെഴുക്ക് വരട്ടിയ വെക്കുന്നത്
അതെ മെഴുക്ക് വരട്ടി
യെനിക്ക് തോരനോട് വല്യ താല്പര്യല്ല അതുകൊണ്ട് ഉള്ളതെല്ലാം ഞാൻ മെഴുക്ക് വരട്ടിയാക്കും
അഅ് ശെരി ആഹാ തോരനാകുമ്പോ കുത്തിയിരുന്നരിയണ്ടായോ ഇല്ലയോ
അരിയണം ചെരണ്ടണം എന്നാ പണിയാ മെഴു ക്ക് വരട്ടിയാവുമ്പം നേരെ തട്ടി കൂട്ടി എടുത്ത് ക കട്‌ ക് പൊട്ടിച്ചങ് വെച്ചാ പോരെ
ആഹ് അതെ
ആഹ് പണി പെട്ടെന്ന് തീർക്കാ
ആഹ് എങ്ങനാവിടെ രസം വെക്കുന്നെ ഒന്ന് പറഞ്ഞേ
ഞാനോ ഞാൻ രസം വെക്ക്ന്നത് മറ്റേ ആദ്യമേ വെളുത്തുള്ളി ഏ ഇഞ്ചി കറിവേപ്പില അതെല്ലാം കൂടെ എടുക്കുവെ ലെ
ആഹ്
അല്ല വെളുത്തുള്ളി യിഞ്ചി കുരുമുളകും കൂടെ ചതച്ചെടുക്കും പുളി ഏഹ് സെപ്പറേറ്റ് എടുത്ത് വെക്കും ഏ പിന്നെയെന്നതാ എ കുരുമുളക് കുരുമുളകിന്റെ കാര്യം പറഞ്ഞായിരുന്നോ
ആഹ് പറഞ്ഞ് ചതച്ച് ആഹ്
ഇതെല്ലാം കുടെ ചതച്ചിട്ടിട്ട് പിന്നെ കൊറച്ച് ത ഒരു തക്കാളിക്കാ എടുത്തിട്ട് പീസാക്കി വെക്കും
ആഹ്
ആഹ് അത് കയിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചിട്ട് മറ്റേ കറിവേപ്പില ഇട്ട് ഏഹ് മറ്റേ പ മറ്റേ മൊളകില്ലേ പത്തല മൊളക്
ആഹ്
ആ പതല്മൊളകുപൊടിഇട്ട് ഇത് ആയി വരുന്ന് കഴിയുമ്പോഴ്ത്തേനും വെളുത്തുള്ളിയും ഇഞ്ചിം ആകുരുമൊളകുകൊടെയിട്ട് ഏ മറ്റെ വഴറ്റിയട്ക്കും അത് കയിഞ്ഞിട്ട് അതിനാത്തോട്ട് ഈ തക്കാളിക്ക വെച്ചിട്ട് ഒടഞ്ഞ് വരുന്ന മാ രീതി വേയിച്ച് ഇങ്ങനെ വെ വേ വെന്ത് വെരുവേലെ വെള്ളൊ ഒന്നു ഒഴിക്കത്തില്ല ഒഴിക്കാതിനെ മൂടി വെച്ച് വെന്ത് വരുന്നരെ പ വെന്ത് വന്ന് കഴിയുമ്പോഴത്തേനും ബാക്കി പൊടി ഐറ്റംസ് മൊളക് പൊടിയും ഏ മല്ലിപ്പൊടി മല്ലിയെല്ലല്ലോ മറ്റേ പൊടി ന്നെ മഞ്ഞള് പൊടി
ആ മഞ്ഞള് പൊടി മ്
ആ മഞ്ഞള് പൊടിയും ഏ ഇട്ട് ഏ മൂപ്പിച്ചെട്ത്തിട്ട് വെള്ളൊം ഒഴിച്ച് പുളിയും ഇട്ട് എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ച് കായ കായപ്പൊടില്ലേ അതു കൂടെ തട്ടും ആ ഉപ്പുംട്ട് എല്ലാം തെളച്ചെട്ക്കാ
ആ
പരിപാടി കഴിഞ്ഞു ഹേ
ഒ ശെരി
അവ്ടെ എങ്ങനെയാ വെക്ക്ന്നെ അവിടെ എങ്ങനെയാ
ഇവിടെ ഞാന് പിഴുപുളി ചേർക്കുവാണെങ്കിൽ തക്കാളി ചേർക്കത്തില്ല
ആ ഹാ
അല്ലാതെ ഞാനൊരു വേറൊരു രസത്തിന്റെ ഇത് പറഞ്ഞരാം
ആ അതെങ്ങെനാ
പ അതിന്റെ പേരെന്നെ പച്ചപ്പുളി രസോന്നാ
പച്ചപ്പുള്ളി രസവൊ
അതന്നെ പച്ചപ്പുളി രസം പച്ചപ്പുളി രസംന്ന് പറയുന്നതെന്താണെന്ന് വെ ച്ച് നമ്മെടെ ഏ അയിൻ്റെ ആവിശ്യായിട്ടുള്ള കാര്യംന്ന്ച്ചാൽ പിഴുപുളിയാണ് ആ പിഴുപുളി കൊറച്ച് നേരം പിഴുപുളിയില്ലേ നമ്മെടെ മരത്തെ പിടിച്ചീക്കുന്ന പുളി വാളംപുളി വാളംപുളി വാളംപുളി
വാളംപുളി അല്ലേ
ആ അതെന്നെ ആ അതാണ് പിഴുപുളി ആ പിഴുപുളി ഒരു ഇച്ചിരി അതിനാവിശ്യുള്ള രസത്തിന് ആവിശ്യമായ അത്രയും എടുത്ത് വെള്ളത്തിൽ ഇട്ട്
ഉ
കുദുത്ത് വെയ്ക്കണം ഇച്ചിരി നേരം ന്നട്ട് അത് അ അ രി രിച് നല്ല പാത്രത്തിൽ വെയ്ക്കണം എന്നിട്ട് നമ്മള് വെളുത്തുള്ളി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിം മ് അന്ന് മുഴുവൻ കുരുമൊളക് ല്ലേ പൊടി അല്ല കുരുമുളക്
ആ ഹാ
ആ കുരുമൊളകും പിന്നേ ഒരു ശകലം ചെറിയ ജീരകം ല്ലേ
ആ
ആ ചെറിയ ജീരകം ഒരു തരി ഉപ്പ് പിന്നേ പിന്നെന്തുവാ വെളുത്തുള്ളി പറഞ്ഞാര്ന്നോ വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ആ കറിവേപ്പ് പ്പില മല്ലിയില ണ്ടെങ്കി അതും കൂടെ ചേർക്കുന്നത് നല്ലത പിന്നെ രണ്ട് മൂന്ന് പച്ചമൊളക് ഇതെല്ലാകൂടെ നമ്മളങ്ങ് ഇടികല്ലേലോ വെല്ലം വെച്ചങ്ങ് ചതച്ചെടുക്കണം ചതച്ചെടുത്തിട്ട് നമ്മള് പിന്നെ ല് കലക്കി വെച്ചേക്കുന്ന പിഴ് പുളിയില്ലേ അതിനകത്തോട്ട് ഇതുകൂടെ ചേർത്തങ്ങ് കല കണം കലക്കീട്ടത് നാവിശ്യമായ വെള്ളവും ഉപ്പും ചേർത്താ മാത്രം മതി കര് കായവൊന്നും വേണ്ട ഒന്നും ചേർക്കണ്ട കായവും ഒന്ന് ന്നും വേണ്ട ഈ വെളുത്തുള്ളിയടെയും പച്ചമുളകിന്റേം കുരുമുളകിന്റേം ആ ഒരു എരിയും വെല്ലാം അതിനകത്ത് ത്തുണ്ട് ഞാൻ ര ണ്ട് ദിവസം വെച്ച് നല്ലതായ്ര്ന്നു പിറ്റേന്നത്തേക്കും നല്ലതായിര്ന്നത്
ആണോ
ആ സൂപ്പറാ ന്ന് വെച്ച് നോക്കണേ സൂ
ആ ഒന്നോടെ ഒന്നോടെ ഓർമിപ്പിച്ചെ പിഴ്പുളി അല്ല പുളിയെടുത്ത് പീസ വെള്ളത്തില് ഇട്ട് വെക്കണം അല്ലേ?
അതെ ആദ്യമേ നമ്മക്ക് ആവശ്യമുള്ള ഒരു കുറച്ച് പുളിയെടുത്ത് ഒരു കുഴിയലിനകത്ത് വെള്ളത്തിലിടണം വെള്ളത്തിലിട്ടത് അത് അലി അതെ അലീച്ചെടുക്കുവല്ലോ നമ്മള് നല്ല വൃത്തിക്ക് പിഴിഞ്ഞെടുത്ത് വേറൊരു പാത്രത്തി ത്തിതിനകത്തോട്ട് വെച്ചിട്ട് സാധനങ്ങൾ നമ്മള് ചേർക്കാന് സാധനങ്ങൾന്ന് വെച്ചാ വെളുത്തുള്ളി ആ കുരുമുളക് ഇഞ്ചി വേണ്ട കുരുമുളക് വേണ്ട പിന്നെ ചെറിയ ഇച്ചിരി ജീരകം,
ജീരകം
അതെ അതെ മല്ലിയില
ആഹ മല്ലിയെല ആഹ
ആഹ് ഉണ്ടെങ്കി മതിയേ അല്ലേലും നല്ല രുചിയാ കറിവേപ്പില ആഹ് പിന്നെ പച്ചമുളക് എരിക്ക് വേണ്ടി ഒരു മൂന്നോ രണ്ടോ രണ്ട് പച്ചമുളക്
ആഹ് ഇത് ഇത്രയും ചതച്ചെടുക്കണം അല്ലേ?
ആഹ് ആവശ്യത്തിന് ഉപ്പ് അത് പിന്നെ പുളി വെള്ളത്തിലിട്ടാൽ മതി ഉപ്പ്.
ആഹ് ഹാ
പിന്നെ ഒരു നുള്ള് പഞ്ചസാര കൂടെ ചേർക്കണേ ഒരു നുള്ള് പഞ്ചസ-
പഞ്ചസാരയോ ആഹ് എന്നിട്ട് കടുക് പൊട്ടിക്കണ്ടേ?
കടുകും അടപ്പേം വെച്ച് ഇതിന് ഒരു പണിയും ഇല്ല ഇതിനകത്ത് അതാണ് പച്ചപ്പുളി രസംന്ന് പറഞ്ഞെ ഹ് ഹി
ആഹാ ഞാനോർത്ത് കടുകൊക്കെ പൊട്ടിക്കണമായിരിക്കും
ഒന്നും വേണ്ട നമുക്ക് വിറകി അം നമുക്ക് ഗ്യാസ് ഇല്ലേലും നമുക്ക് തീ കത്തിക്കാന് വെറകില്ലേലും നമുക്ക് ഈ ഒരു രസം കാട്ടിക്കൂട്ടാം
ആഹ് ആഹ് ഹാ അന്നേരം ഇതിനകത്തോട്ട് ഈ പുളിവെള്ളം പുളിവെള്ളത്തിലോട്ട് ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടാ മതിയോ?
അതെ അതെ പുളിവെള്ളം നമ്മൾ പിഴിഞ്ഞെടുക്കണേ പിഴിഞ്ഞെടു- ത്ത് വേറെ മാറ്റി വെച്ചിട്ട് വേണം ഈ സാധനങ്ങളെല്ലാം കൂടെ അതിനകത്ത് തവി വെച്ച് മിക്സ് ചെയ്ത് എടുക്കാന് എന്നിട്ട് ആവശ്യമായ വെള്ളവും ചേർക്കണം വെള്ളവും ഉപ്പും
ആഹ് ആഹ് ഹാ എന്തായായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ശുദ്ധമായ രസം കൂട്ടാം.
ആഹ ആഹ ആഹ്
ഞാൻ രണ്ടു ദോവസം വെച്ച് രണ്ടു ദോവസം വെച്ച് നല്ലതായിരുന്നു കേട്ടോ അതാ പറഞ്ഞത്.
ആഹ് ആഹ് ഹാ
അതാണ് പച്ചപ്പുളി രസം നമ്മൾ ഒക്കെ അടുപ്പേ വെച്ച് ഒന്നും ചെയ്യണ്ട
ചെയ്യണ്ടല്ലേ ആഹ് ആഹ് ഒന്ന് പരീക്ഷിക്കാം.
ഒന്ന് പരീക്ഷിച്ചോ വയറൊന്നും കേടാവത്തില്ല.
ആഹ് ആഹ് വയറ്റിൽ എന്തേലും പ്രശ്നം ഉണ്ടെലും മാറിക്കോളും അല്ലേ?
ആഹ് രസം നല്ലയല്ലേ ദഹനത്തിനും എല്ലാ രസം നല്ലതാ. പിന്നെ നമ്മള് മീൻകറിയൊക്കെ വെക്കുവല്ലോ
ആഹ് മീൻ കറി വെക്കും
എളുപ്പമുള്ള മീനന്ന് വെച്ചാ നമുക്ക് മത്തി ചൂടാ അതൊക്കെയാ
ആഹ് മത്തി പണിയാ ഹ് ആഹ് എന്നാലും ഏ മത്തി വറക്കുന്നതാ നല്ലത്
ആഹ് മത്തി വറക്കാനും പറ്റിക്കാനും നല്ലതാ പറ്റിക്കാനൊക്കെ കുടം പുളി ഇട്ടൊക്കെ
തോരനായിട്ട് വെക്കത്തില്ല മറ്റേ മുളക് പൊടിയൊക്കെ ഇട്ട് ചാറ് വെക്കുവേലെ
ആഹ് ഹഹാ
ആ അങ്ങനെയ വെക്ക്ന്നെ
ആഹ് ഞാന് എല്ലാ രീതിയും നോക്കും പറ്റിക്കയും ചെയ്യും കറിയും വെക്കും മുളക് കറി വെക്കും വ ആ പിന്നെ വറക്കും എല്ലാ പണിയും എല്ലാ തരത്തിലും ചെയ്യും
ആഹ് ഉം
പിന്നെന്താ കറി പിന്നെന്തോ കറി വെക്കുന്നേ
ആ പിന്നെ വേറെനം പിന്നെ എളുപ്പത്തി കർ മൊട്ട പൊരിച്ചെടുക്കാം
മൊട്ട
പെട്ടെന്നൊരു കൂട്ടം കറിയാവ
അത് ശരിയാ മുട്ട കറി വെക്കാം മുട്ട പൊരിക്കാം മുട്ട തോരം വെക്കാം അല്ലെ
ആഹ് മുട്ട തോരനോട് വല്യ താല്പര്യല്ല കറി അല്ല പൊരിക്കുവ ചെയ്യുന്നേ
ആ എനിക്കും തോരനിഷ്ടവല്ല ഉം തോരനൻ തോരൻ എനിക്കു ഇഷ്ടല്ല
ആഹ് തോരനൊരു സുഖവില്ല പിന്നെ മുട്ട പൊരി ക്കുമ്പോ മറ്റേ ഈ കുരുമുളക് പൊടിച്ചിട്ട് പോയിട്ട് പോയിട്ട് മറ്റേ എടുക്കുവെല്ലേ
ആ നല്ലേ ആന്ന്
അതേ അതായിരുന്നു എനിക്ക് ആദ്യമേക്കെ നല്ല ഇഷ്ടവേ അത് കഴിഞ്ഞ- പ തൊട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഈ എന്നാ അല്ലാതെ പൊരിച്ചെടുക്കാൻ തൊടങ്ങി പച്ചമുളകും വെളു സബോളയൊക്കെ അരിഞ്ഞിട്ട്
ആഹ് നല്ലയ ആ
ആഹഹ
പിന്നെ
ആഹ് പിന്നെ പിന്നെ വേറെ എന്നതാ
എറച്ചി എറച്ചി ഏതാ ഇഷ്ടം
ആഹ് എറച്ചി ചിക്കന് ചിക്കൻ ഏഹ് എന്തോ
കോഴിയിറച്ചിയാണോ ഇഷ്ടം
അതെ അതെ അതെ ആ കോഴി കോഴി
ഉം ആഹ്
അതും ഇതേപോലൊക്കെ തന്നെ പെട്ടെന്നുള്ള തട്ടിക്കൂട്ടല് കൂടുതലും കറിവെ- ക്കുവാ ചെയ്യുന്നെ പിന്നെ ഇടയ്ക്കെടുത്ത് വറക്കും
ആഹ് ആഹ് ഹാ
ആഹ് വറക്കുമ്പോ ആ പിള്ളേർക്കു വറക്കുന്ന ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ചിലപ്പം വറക്കും എടുത്ത്
ആഹ് ആ പല ടൈപ്പ് പലതരത്തിൽ വെക്കാവല്ലോ കോഴി
എന്തോ ആഹഹ
കോഴിയിറച്ചി പലതരത്തി വെക്കാവല്ലോല്ലെ
ആഹ് അതെ അതെ
ഉം
ഞാൻ ഒരു തവണ ഈ എണ്ണേൽ അം വഴറ്റി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്
ആ നല്ലേയാ
ആഹ്
അതൊക്കെ ന-